കേക്കാവോ
ആ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാ എന്തൊക്കെയ വിശേഷം സുഖല്ലേ
നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നെല്ലാരും. അവിടോ എല്ലാർക്കും സുഖായിട്ടാ
ആ എല്ലാർക്കും സുഖം തന്ന.
അവിടെ മഴയൊക്കെയുണ്ടോ, അതോ നല്ല വെയിലാന്നോ?
ഇന്നിപ്പൊ വല്ലാതെ തരക്കെടില്ല ഇന്നലെക്കെ നല്ല മഴക്കാറുണ്ടാനു, പക്ഷെ ഇന്നലെ പെയ്തിട്ടില്ല.
ഇവ്ടെ ഇന്നും ഇവടെ ഇന്നലേം ഇന്ന് ഒക്കെ നല്ല വെയിലാണ് നല്ല ചൂടു ഒണ്ട്. പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടാരുന്ന്.
ഇടിമഴയൊക്ക നല്ലോണൊണ്ട് മഴ പെയ്തയിന്റെ ഒ
ആ പക്ഷെ രണ്ടുവസം മഴ പെയ്തിട്ട് രണ്ടുവസം വെയില് കിട്ടുന്നത് നല്ലതാ ങ്കി തുണിയൊക്ക ഒണക്കിയെടുകാനൊക്കെ അല്ലെങ്കി പയങ്കര പാടായിരിക്കും.
ഒണങ്ങാനൊക്കെ എടക്കൊന്ന് വെയ്ലാറി
ഉം കു പുള്ളാരൊക്ക സ്കൂളി പോകുന്നയല്ലേ അ പ്പോ അവർക്ക് യൂണിഫോമൊക്ക ഒണങ്ങി കിട്ടാനൊക്ക വലിയ പാടാ.
ആ അതന്നെ. അവ്ടെ എന്താ യൂണിഫോമക്കെ ഏതാ കളറൊ യൂണിഫോമിപ്രാവശ്യം മാറിയോ?
ഇല്ല നേരത്തത്തെ യൂണിഫോം തന്നെ, യൂണിഫോം ഒരു ആ ലൈറ്റ് നീല കളറ്ള്ള ഷർട്ടും ഡാർക്ക് നീല പാന്റും.
ഓ ആ ഇവട വെള്ള ടോപ്പും മ് വെള്ള ഷോളും പിന്നെ നീല പാന്റും നീല കോട്ടും ഗേൾസില് പിന്നെ ആങ്കുട് ഓ അങ് പിന്ന് ഈ ആ ആങ്കുട്ടികൾടെയക്ക ണയങ്കര ബു റ്റ്ട്ടോ വെള്ളയിലൊക്കാൾത്തെ ഇപ്പൊ എന്താ കളിയൊക്കെ സ്കൂളിലൊക്കെ കളികളൊക്ക തുടങ്ങിരിക്ക‌ണ്.
ഓ
അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ തിരുമ്പിണ്ടാക്കാനൊക്കെ.
മ് സത്യാ
മ്
പൈങ്കര ആങ്കുട്ടികൾടെ ഡ്രസ്സ് പ്രത്യേകിച്ച് ജീൻസ് ന്റ പാൻൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകാനൊക്ക ഭയങ്ക് എന്തൊരു വെയിറ്റാത് വെൾ
കഴുകാനും ബുദ്ധിമുട്ടാണ് ഒണങ്ങാനതിലേറെ ബുദ്ധിമുട്ടീ മഴയ ക്കാവണ സമയത്ത് അവർക്കിതൊന്നും അറിയേണ്ട ആവശ്യല്ല.
അതെ അവര് ഇപ്പൊ ഇവ്ടെ ആണെങ്കിലും ഒരു പാന്റ ക്ക ഒരു ദിവസം ഒരര മണിക്കൂറൊക്കെ എവിടേലും പോവാൻ എട്ത്തിട്ട് കഴിഞ്ഞാ പിന്ന നേരെ കഴുകാൻ കൊണ്ടിടും എന്നാ അത് കൊറച്ചു നേരം കൂടി വേ എവിടെയെങ്കിലും പോവുമ്പോ ഇട്ടിട്ട് ആ
ഞാമ്പറയും എന്താണ് ഫാന്റക്കെ ഇടുമ്പളേ ആ ഫാന്റ് ന്നെ മതി ഇന്ന് ഫുള്ള് ര ണ്ട് ദിവസം കഴിഞ്ഞ്ട്ട് തിരുമ്പാന്നൊക്കെ പറയും ഞാന് പക്ഷെ കേൾക്കൂല അവർക്ക് കൊറച്ചിലാണ് ചെ ങ്ങായിമാരടുത്തക്ക് പോവുമ്പോ
ആ എന്താ ആന്നാന്ന് സത്യം ഇവിടേം അങ്ങനാ
ഉം അ പിന്നെ വേറെന്തൊക്കെയന്നട്ട് ഫുഡ കഴിച്ചില്ലേ
ആ ഫുഡൊക്കെ കഴിച്ചു അവിടെ ഡ്രസ്സൊക്കെ എന്തോ
ഉച്ചക്ക് മഴക്കണ്ടോ
മഴ ഇല്ലല്ല ഉച്ചക്ക് അങ്ങനെ എ ചില ദിവസങ്ങളിൽ ഇപ്പൊ വെറുതെ വീട്ടിൽ ആരു ഇല്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മള ഇങ്ങനെ വെറുതെ ഇ ന്ന് ബോറടിക്കുമ്പോ അങ്റങ്ങപ്പോകും അല്ലാതെ വീട്ടില് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല അത് മാത്രമല്ല ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരത്തില്ല
ആഹ് അതാണ് പ്രശ്നം അതന്നെ എല്ലാടത്തും അതന്നെ പ്രശ്നം നംഉച്ചക്ക ഉറങ്ങിയ പിന്നെ രാത്രി ഉറങ്ങാൻ കൊറെ പാടുപെടും കൊറെ തിരിഞ്ഞും മറിഞ്ഞും രാത്രിയാവുമ്പോത്തന് രാത്രിയകുമ്പത്തനെ ഫോണ്ത്തെ നെ റ്റും കയും പിന്നെ അങ്ങനെയ ആകെ പിരാന്താവും
അതാ സത്യ നമ്മള് ഉറക്കം വന്നിലേയിലും ഫോണുണ്ടെങ്കിൽ നമ്മള അതൊന്നയിക്കൊണ്ടിരിക്കും പക്ഷെ എനിക്ക് രാത്രിയിൽ ഫോൺ ഒരുപാട് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ തല മൈഗ്രേൻ ഉണ്ട് അപ്പം ഈ ഫോൺ ആ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം കറക്റ്റ് സമയത്ത് ഉറങ്ങണം ഉച്ചക്കൊക്കെ ചില ദിവസങ്ങളിൽ കടന്നറങ്ങി പോയാല് ഉറങ്ങി എണിക്കുമ്പഴത്തേക്ക് തലവേദന ആായിരിക്കും കാര്യ നമ്മളെല്ലാം ഒരു റൊട്ടീന നമ്മുടെ ചിട്ട പോലെ ചെയ്യണം ന എന്തെങ്കിലും ഒരു ദിവസം എന്തെലിലും ഒരു കാര്യം നമ്മുടെ ചിട്ട തെറ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തലവേനയായിരിക്കും
ഭയങ്കര എടങ്ങാറാണ് മൈഗ്രേന്റെ തലവദന പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കില്ല കേട്ടോ തലവേദന ഉണ്ട് പക്ഷെ മൈഗ്രയിൻറ അല്ലാ അത്
ഉം ഭയങ്കര ബുദ്ധിമുട്ട് ഒരു യാത്ര പോകാൻ പറ്റത്തില്ല ബസ്സിൽ കയറിയാല തലവേന്ന് അതുപോലെ പെട്രോളിൻ്റെ മണം സ്പ്രേയുടെ മണം അങ്ങനെയൊക്കെയുള്ള സ്മെല്ല് പെയിന്റിന്റെ മണം ചോക്ലേറ്റ് മധുരം ഒരുപാട് കഴിച്ച തലവേദനയാണ് അങ്ങനെയൊക്കെയാണ് വെയില് പിന്നെ വെയില് കൊള്ളാനേ പറ്റത്തില്ല വെയില് കൊണ്ടാ തീർന്ന്
ചെയ്യല്ലേ പിന്നെ
ഒന്നും ചെയ്യാൻ പോവില്ല എല്ലാ ദിവസവും എനിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച ദിവസ തലവേദന
ആഹ് എങ്ങനെ നീ പറഞ്ഞത് സംഭവങ്ങൾ നമുക്ക് ദിവസം നടക്കണ്ടതിന്റെ അല്ലേ അപ്പൊ പിന്നെ സഹിക്ക വേറെ നിവർത്തില്ലും മരുന്ന്ന്തെലും കുടിക്കുണ്ടോ
മരുന്ന് മൈഗ്രെൻ അങ്ങനെ പ്രത്യേകിച്ച് മരുന്നന്ന അത് ഒരു ഏജ് ആകുമ്പോ തനിയെ മാറും എന്നാ പറയുന്നത്
ഓ ആ അത്വരെ വെറ്റ് ചെയ്യണ്ടപ്പ നമ്മള് അതവരെ സഹിക്ക വേറെ
പക്ഷെ ചില സമയത്ത് സഹിക്കാൻ പറ്റാതെ വരുമ്പോ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കും ക്കും പക്ഷെ അത് ഒരുപാട് കഴിച്ചുകൂടാ
പാരസെറ്റമോള് കഴിച്ചാല് കുറവുണ്ടാവോ
ആ് പാരസെറ്റമോൾ കഴിക്കുമ്പോഴത്തേക്ക അത് കംപ്ലീറ്റ് മാറും വേറെ നിവർത്തിയില്ലെങ്കിൽ കഴ ഉറങ്ങാനേ പറ്റത്തില്ല നമ്മുടെ തലയെല്ലാം വെട്ടി പൊളിക്കുന്ന വേദനയായിരിക്കും
ആഹ ആഹ
അതുകൊണ്ട് ഞാൻ മാക്സിമം ചില സമയത്ത് പുറത്തോട്ട് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കും കാര്യ എന്ത് ആയാസമള്ള എന്ത് ജോലി ചെയ്താലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ തലവേദന കാരണം
ആ എന്താ ചെയ്യാം പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മൈഗ്രീന്റെ തലവേദന ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ
ഉ അതെ അതുകൊണ്ട് രാത്രിയില് ഫോൺ അധികം അങ്ങനെ ഉപയോഗിക്ക
ഉം
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ അവിടെ എങ്ങനെയാ കൊതുകൊക്കെ ഉണ്ടോ ഇപ്പൊ മഴക്കാലം അല്ലേ
ആഹ മഴക്കാലം ആയതൊണ്ട് കൊതുകൊക്കെണ്ട് അതുവരെ കൊതുക്കുന്നില്ലേന് പക്ഷെ ഞാൻ ഇപ്പേന്റെ വീട്ടിലാണ് ഇവിടെ പെരും കൊതുകാ
ഇ ഇവിടെയും ഭയങ്കര കൊതുകാപ്പോ പ്രത്യേകിച്ച് സന്ധ്യ സമയംവുമ്പോഴേ ആറ മണിക്ക ആകുമ്പോഴത്തേക്ക് കൊതുക് കൂടടെ ഇങ്ങി ഇളകി വരും. പോലെ അപ്പോൾ നമ്മള് ഈ ബക്കറ്റില് തൊണ്ട ഉണ്ടല്ലോ ചിരട്ടയുടെ തേങ്ങ്ടെ ഉണങ്ങിയ തൊണ്ടും - കരിയിലൊക്കെ വെച്ച് പുകയ്ക്കും അന്നേരം കൊറയുംയും നല്ല പോലെ കൊറയും കൊതുക്
ഞങ്ങളും പിന്നോട് ചന്ദനതിരി കത്തിച്ചേക്കും അപ്പൊ പിന്നെ കുറ ഒരു കുറവുണ്ടാവും പക്ഷെ അതിന്റെ മണം പറ്റൂല ആർ
ആഹ എനിക്ക് അതുള്ള പ്രശ്നം എനിക്ക്മൈക രിനള്ളോണ്ട് ഈ ചന്ദനത്തിരിയുടെ മണം പറ്റത്തേ ഇല്ല
ഉ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എല്ലാം പ്രശ്നം ഒന്നും മറ്റേ ലെവല ആവണില്ലല്ലേ
അതെ അതെ പിന്നെ ഇപ്പോ എല്ലാവർക്കും ഈ മഴക്കാലംയണ്ട് വീട്ടില എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയ
ആഹ അവിടെണ്ടല്ലേ ഇവിടെയും പനന്നെയാണ്. അസ്ബൻഡിനൊക്കെ പനിയാ ഹസ്ബൻറ്റിന്ആ ഹസ്ബൻഡന്റെ പനിയെ അ ഞാൻ കുട്ടിനെ കൊണ്ട് എന്റെ വീട്ടിലക്ക് വന്നത് ഹസ്ബന്റ് ആണെങ്കിൽ ഗേൾഫീന്ന് ലീവിന് വന്നതാണ്.
ഓഹോ
ഓ അപ്പൊ മൂപ്പേർക്ക് ഈ വൈറൽ പനി ആയിട്ടേ അപ്പൊ പിന്നെ കുട്ടി ചെറിയ കുട്ടിയടടെ അപ്പൊ കുട്ടിക്ക് പകരണ്ടാന്ന് പറഞ്ഞാണ്ട് കുട്ടിനെ ഇന്ന ഇട്ട് എന്റെ വീട്ടക്ക് ആക്കി തന്നെ
ഓ ഒരു ഒത്തിരി നാൾക്ക് ശേഷം ആരിക്കതല്ലേ ലീവിന് വന്നത് അപ്പൊ ഇങ്ങനെ
അങ്ങനെയും എന്താപ്പൊ അവിടത്തും ഇവിടത്തും കാലാവസ്ഥ മാറ്റണ്ടല്ലോ? അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലില കാണിച്ചക്കെ വന്നതാണ് ഞൻ അവിടെ വീട്ടില ഇമ്മണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നുല്ല. നമ്മളന്നണ്ടഷെ എന്നാലും നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ബുദ്ധിമുട്ട് തന്നെയാണ് രണ്ടർക്കും കുട്ടിക്കാണെങ്കിൽ അത എല്ലാരും ബുദ്ധിമുട്ട്.
നല്ല ദൂരംണ്ടോ ഹസ്ബൻഡന്റെ വീടും നിങ്ങളടെ വീടും തമ്മില്.
ഓ എന്റെ വീട് ഇവിട
ഓ
കു റെലോങ് ഉണ്ട് ഒന്നര രണ്ട മണിക്കൂറത്തെ ഓട്ടണ്ട്. ഇടക്കൊന്നും പോയി കാണാനൊന്നും പറ്റൂല.
നിങ്ങള അവിടക്കെ ഇനെ നി സിലാണോ പോകുന്നതൊക്കെ അതോ അല്ലാതെ കാറില് പോവോ?
അ ഞാൻ ആദ്യക്കെ ഇന്ന് എന്റെ ഉപ്പ ഓട്ടോ ഡ്രൈവറാണ്. പ്പ ഉപ്പ ഒന്ന കൊണ്ടല്ല കൊണ്ടാക്കലൊക്കെു ഹസ്ബൻറ് ഉള്ളപ്പോ അയ്ന്റെ മൂപ്പര കൂടെ വരും പോകും ഇപ്പോ ഞൻ ഇപ്പോ തനിയ ബസ്സിന് പോലും പോക്കൊക്കെ തുടങ്ങി
നീ ഇപ്പോ ഫ്രീയല്ലേ സൗജന്യയിട്ട് പോയിട്ട് വരാമല്ലോ?
ആഹ കെ എസ് ആർ ട്ടി സി ഒക്ക പക്ഷെ ഞാൻ കെ എസ് ആർ ടി സ അല്ലാട്ട് പോയിരില്ലേ ഞാന് സാദാ മെയിൻ ബസ്സൽ തന്നെ പോരല്
ഓ മ് ഞാൻ - ഞങ്ങടെഇവിടെ കെ എസ് ആർ ടി സ, അല്ലേ ഞങ്ങള ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ കൊറവാ ഇപ്പ നമ്മള് കെ എസ് ആർ ടി സിയില്ലാത്ത എപ്പോഴും കെ എസ് ആർ ടി സി ബസ് എപ്പോഴും ഉണ്ട് ഇതുവഴി അപ്പ നമ്മള് ഞങ്ങള അതിലാ പോന്നെ എല്ലാടത്തും പോന്ന അതിലാ
പക്ഷേ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് ഇണ്ട് പക് ക്ഷെ എനിക്ക് അതല്ല അയ്ലണ്ട് കേറിയ അത്രക്കൂ പരിചയ ഇല്ല അതുകൊണ്ട് ഞാന് എന്താണ് സ് സാധാ ലൈൻ ബസിലെന്നെ പോക്കും വരവൊക്കെ അതും രണ്ട്, മൂന്ന് നാല് ബസ്സ് കേറി എറങ്ങണം എന്നാലേ ഇവിടെക്കണ്ട് എത്തുള്ളു
ബുദ്ധിമുട്ട്
ഉം എടക്കെടക്കെന്നെ ഒന്നാ വീ ട്ട്ന്ന് വന്ന് കേറിട്ട് പിന്നെ സ്റ്റാൻഡില് പെരിന്തൽമണ്ണ സ്റ്റാൻഡില് വന്ന് എറങ്ങണം പിന്നെ സ്റ്റാൻഡിന്ന് പിന്ന മ് മലപ്പുറത്തേക്കുള്ള ബസ്സ് കേറി മലപ്പുറം വന്ന് എറങ്ങീട്ട് അവിട്ന്ന് പിന്നെ വേറൊരു ബസ്സ് ഇ ബ വേങ്ങരക്ക്ള്ള ബസ് സ് ട്ത്ത് അവിടെ കുറ്റളൂര് വന്നെറങ്ങി പിന്നെ അവിടുന്ന് പിന്നെ വീ ട്ടക്ക് വേറെ ബസ് അങ്ങനാ ബസ് എറങ്ങി കേറാ
അപ്പൊ ആ കൊച്ച് കുറ്റ്യാ ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനമ് പല ബസ്സ് മാറിയെറങ്ങി പോവുമ്പഴക്ക ഭയങ്കര ബുദ്ധിമുട്ടായിരി
അഹ് എറങ്ങി എറ ങ്ങാനും കേറാനൊക്ക മറ്റത് മറ്റത് സ്റ്റോപ്പിലൊന്നണ്ട് എറങ്ങണെങ്ക അത്രക്ക് ബുദ്ധിമുട്ടറിയില്ല പക്ഷെ ഇതിങ്ങനെ ഒരു വേറെ നമ്മള് സ്റ്റാൻഡില് വന്നെറങ്ങുമ്പോ മ്മുക്ക് ബുദ്ധിമുട്ടറിയില്ല പക്ഷേ ഒരോ സ്റ്റോപ്പില് സ്റ്റോപ്പിലെറുമ്പോഴ അതാണ് ബുദ്ധിമുട്ട്
ഓ ഓ അത് ഈ പ്രൈവറ്റ് ബസ്സുകാർക്കൊക്കെ ഭയങ്കര വെ പ്രാളാണ് മത്സരോട്ടല്ലേ ഇവര് അപ്പം നമുക്കൊന്ന് എറങ്ങാനുള്ള സമയം അവര്
സമയം തരൂല എന്താ ബസ്സില് വയസ്സായ ആൾക്കാരൊക്ക കേറുമ്പോ തന്നെ പേടിയാണ് ട്ടോ കാരണം അവര് സ്റ്റെപ്പൊന്ന് കാല് വെച്ചിട്ടുണ്ടാവുല്ല അപ്പോഴേക്കും ബസ്സ്ട്
ഉം അത് അവര് വഴക്ക് പറയും ചെയ്യും പെട്ടെന്ന് കേറ് പെട്ടെന്ന് കേറന്ന് പറഞ്ഞിട്ട്
നമുക്ക് പേ ട്യാണ് പക്ഷെ എന്നാ കെ എസ് ആർ ടി സി ല് അങ്ങനത്തെ കുഴപ്പൊന്നുല്ലട്ട മ്മള് സാവധാനം കേറി നമ്മള് സീറ്റില് ഇരുന്നിട്ടൊക്ക തന്നെ ബസ്സ് ഇട്
ഉം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലും കെ എസ് ആർ ടി സി പൂവാ എനിക്ക് പ്രൈവറ്റില് പോവാൻ ചെല സമയത്ത് പേടിയ കാര്യം നമ്മള് കേറുന്നതിന് മുമ്പ് ഇവര് കേറ് കേറ് നമ്മള് കേറുന്നതിന് മുമ്പ് ഇവര് ഡോർ അടക്കും ബെല്ലും അടിക്കും വണ്ടീം എടുക്കും
ആ ആ അത് ശരിയാ
പക്ഷെ ഇപ്പം അവരുടെ കാര്യം കഷ്ടത്തിലായി കെ എസ് ആർ ടി ല് സൗജന്യ ആക്കിയോണ്ട് പ്രൈവറ്റ് ബസ്സിലൊന്നും ആളില്ല
ന്നിട്ട് പിന്നെ വേറെന്തൊക്കെ എന്നാ ശരിട്ടോ വിളിക്കാ
ആ ന്നാ ശരി